ആഹ് അഹ് ആങ്ങനെ
ഏണ്
ഏതായാലും ഇവരു പോവും സാ ഇതാ അവടെ ഇണ്ട് എല്ല ഇണ്ട്
ഉം അപ്പൊ ഇഞ് കുടില്ക്കലിന്റെ സാധനം ഇട്ക്കല് ല്ലേ
ആഹ് അപ്പ ഒരു സാനം വാങ്ങാം പോവെ എന്നാന്ന അറീല്ല ഇപ്പ അടുത്ത ഞായറാഴ്ച അപ്പം പിന്നെ അപ്പം പിന്നെ അഹുടെ സ്കൂള്ല് വർക്ക് ചെയ്യലെ അപ്പ ഞാറാഴിച്ച അവളെ എളച്ചി അപ്പ ഞായറാഴ്ച അവ അവള്ക്ക് ലീവ് ഇണ്ടാവ അത ഞ്ഞ് പ്പ എല്ലാരും കൂടിയാവും പോക്ക് വല്യ മേ യാ വല്യ മെയിന്റ് ഇല്ല പക്ഷെ അവര് അവിടുന്ന് പോകുമ്പോ പിന്നെ നമ്മള് പോണ്ട വെരാം പർഞ്ഞ്ക്ക്ണ്
എല്ല എളച്ചിയാണ് ടീച്ചറ്
ആഹ് എളച്ചന ആഹ്
ടീച്ചറാണ്
അപ്പൊ ആഹ് അവടെ അടതോടെ സ്കൂളില് പോവ്ണ്ട്
ആഹ്
അപ്പൊ പിന്നെ അവള്ണ്ടാവും ന്ന്റ്ഞ്ഞ് അപ്പൊ ഇവരുപിന്നെ ഇവരും പോണ്ടെ അപ്പൊ അവര് ഇണ്ടാവുന്ന് പറ്ഞ്ഞ്ക്ക്ണ് അവള്ക്കും കുഴപ്പല്ല അഹുന്ന് വരുന്ന് പറ്ഞ്ഞ്ക്ക് ണ്ർഞ്ഞ് എന്ത ന്തൊക്കെ ചെയ്യാ പിന്നെ പോവലെന്നെ അവനാൻക്ക്ള്ളല്ലേ
ഹെ അതന്നെ നമ്മ
അപ്പം പോവാതക്കാം പറ്റൂലല്ലാ
എന്താ ആഹ് ഇങ്ങളെ മാപ്പള്ള വെര്ലിലെ
ഏ മാപ്പിളപ്പോ എട്ത്തുന്ന ഹോസ്പിറ്റലി പോണന്ന് വന്ന് ക്കാണ്ട് പോയതാണ് ഇനിപ്പോ വെരെക്കാരം ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇഞ്ഞ്പ്പോ വെട്ട്റ കാണിക്കാണ്ട് റ്ഞ്ഞ്
ചോ ചോർക്ക എന്താ കൂട്ടാനൊക്കെ
ഇന്ന് വത്തല് ഒര് കരിവത്തളും അല്ല വെള്ള വത്തളും അല്ല രണ്ടിന്റിം കൂടി നട് തല് ര് ച്ചോപ്പ് കളറ് അള്ള അത് മുറ്ച്ച് കഴിഞ് കിട്ടാള്ള പാട് എന്താ അഹ് ആർക്കും ഇഷ്ടല്ല പിന്നെ എന്തോ ഒന്നുംല്ലല്ലാ ഒന്നുംല്ല ആവാ ഇല്ലെങ്കി എട്ത്ത് കൂട്ടാണ്ടാക്കണ്ട അപ്പ പിന്നെ
അത് വാങ്ങി അത്ണ്ട് കറി വെച്ചിട്ട് തേങ്ങര്ച്ചാണ്ട് വ വെച്ചച്ച്ക്ക്ണ് മോളക് ഇട്ടാ ച്ചെല്പ്പ തെയ്യൂല്ല എല്ലാരും കൂടി ഉണ്ടാവുമ്പ ഉം അപ്പ തെയ്യൂല്ല കൊറ്ച്ച് മോളക്ക് ട്ട്ക്ണ് കൊറ്ച്ച് വെറ്റിച്ചിട്ട് പോര്ച്ച് ങ്ങള് വെറ്റ്ച്ച്ട്ട് കാണ്ട് ങ്ങള് കായം കൊൻണ്ട്രാ ആദ്യം
ആഹ് ആദ്യൊക്കെ ഇവടെ ങ്ങനെനു കായം വറ്റി വറ്റിക്കൂ ജിനച്ചട്ടി നെയ്ച്ച ച്ചട്ടിലൊക്കെ വറ്റിച്ച്ട്ടെ ഇപ്പ പറ്റൂല ഇമ്മപ്പൊക്കെ പോയന്റെസ ഇഷ്ടല്ല ഇവൽക്ക് ആണ്ങ്ങക്ക് ഇഷ്ടല്ല ഓൽക്ക് കായം പര്റ്റിയ ചൂടോട്ക്ക അങ്ങനെ പൊരിക്ക മത്തി ആയിക്കോട്ടെ ഒക്കെ നിർത്തി പൊരിക്ക
നിർത്തി പൊരിക്ക ഉം പിന്നെ ലാഭം എന്താ വറ്റിച്ചാണ്ട് പൊരിക്കുമ്പോ ഒന്ന്ങ്ങട്ട് നെരിഞ്ഞ് കാണുമ്പോ വേ ഇട്ക്ക. വേവാനൊന്നുല്ല്യല്ലോ.
വേവാനില്ല്യ
അത് മറ്റത് ഇങ്ങനെ നമ്മള് ആ ഇത് കൊർഞ്ഞ തീൽ വെച്ചിട്ട് വേവിക്കണ്ടേ? അപ്പൊ അതിന്റെക്ക ഒരു മാറ്റംണ്ട് ടേസ്റ്റിനും കൊർച്ച് മാറ്റം ഇണ്ടാവും.
ആഹ്
ഉം അ ന്തായാലും കൊർച്ചണ്ട് പൊര്ച്ച് വെച്ചിട്ട് അവള്ണ്ട് നാത്തൂന് ഇണ്ട് പിന്നെ മറ്റെന്തായാലും വിട്ന്ന് കണ്ട്താക്കിട്ട് പിന്നെ അയ്‌ന് സമ്മന്തി അര്ച്കാണ്ട് ഒരു കുക്കർലിട്ട് സമ്മന്തി അര്ച്ച്കാണ്ട് പിന്നെ അവള് അയ്ലുമ്മക്ക് ഡ്രസ്സ് തോരടാൻ പോയപ്പത്തിന് ഞാനത് ആക്കി വെച്ചു.
ആഹ്
അല്ലാപ്പ ഈ മീൻ കറിയും മീനും കൂട്ടി ന്നെച്ചിട്ട് ചോറ് എർങ്ങൂല.
ശരിയന്നെണ്.
ആഹ് വത്തള് ആയതോണ്ട് പ്രത്യേകിച്ച് അണ്ട് ഇങ്ങനെ തേട്ടി തേട്ടി വരാനെയ്.
ഇപ്പ തന്നെ ഉപ്പ് ഉപ്പേരി ഇതൊന്നും ഇല്ലെങ്കിൽ എല്ലാരും കൂടെള്ളതല്ല കൊറേ ആൾക്കാരു ഇല്ലേ
ആഹ് അറിയണ്ടല്ല ഒരു കൂട്ടാനോ രസം ഇണ്ടാവൂല ഇങ്ങനെ ആവുമ്പളേ.
ആഹ്
ഈ ഒരു മീനോ ഒരു ഈ കറിയോ മൊളകിട്ട കറിയാവുമ്പോ പിന്നിം പോവും
പിന്നെ ശരിയന്നെണ്, ഇക്ക്യ് തീരെ ഇക്ക് തീരെ ഇഷ്ടല്ല മൊളകിട്ട കറി പിന്നിം പോകും. പിന്നെ അച്ചാറ് നല്ല ചമ്മന്തി ഒക്കെ വേണം ന്ന ചോറ് പിന്നിം പോവും.
ആഹ് ആഹ് അതൊക്കെ ഉണ്ട്ന്നിണ്ട് പിന്നെ ഒരു എരുപുളിക്കൊക്കെ ഉണ്ടാവും. അയിലെ അങ്ങനെണ്ട് പോകും ഏതായാലും അവളറിയാണ് പെണ്ണ് ചോറ്ന്നുല്ല അർഞ് കാണ്ട് പിന്നെ അത്ണ്ട കൊട്ന്ന് അപ്പൊ പിന്നെ അതണ്ടാക്കി. ഇന്നല അതേമാതിരി ചേമ്പ് ഏതോ ഒരു പുള്ളിച്ചേമ്പ് എന്ത് ചേമ്പാവോ ച്ച കണ്ടല്ലോ ചേമ്പൊട്ന്ന്കാണ്ട് ചക്കക്കുരു ഇതാക്കി ഇമ്മ ചേമ്പ്ന്റെ ഇത് കൊട്ന്നട്ട് കുക്കറില് ഇട്ട് കാണ്ട് ചക്കക്കുരും കുത്തിട്ട് ഒരു കൂട്ടാൻണ്ടാക്കി. ഇന്നല അങ്ങനെയാണ്ട് അയ്ക്കൂലന്റെ ആഹ് അപ്പ അങ്ങനെ ഇന്നലെ അങ്ങനെ ഉച്ചക്ക് വെച്ച് അതാണ്ട് രാത്രികക്ക് വല്ലാതെ കൂട്ടൂ പോണില്ല. ഉച്ചക്കക്ക രസം വിത്തല്ല വിത്തല്ല ചേമ്പ്ന്താണ്ടും എലിം കൂടി കൊട്‌ന്ന്ട്ടേ
ആഹ്
ആഹ് അങ്ങനെ ചക്കക്കുരു ചക്കക്കുരു കുത്തിയിട്ട് കാണ്ട് ഇട്ട്.
ചേമ്പിന്റെലെ
പുള്ളിച്ചേമ്പല്ല ഇത് പുള്ളിച്ചേമ്പല്ല വെറും പ ച്ച ഇതി ഇവടെ ഞങ്ങളെ അപ്പർത്തന്നെ ഒരു പറമ്പില്ണ്ട്.
ആ ഇവടെ ഞങ്ങളൊക്കെ അതാണ് താള് ഞങ്ങൾ അതാണ് താളും പൂളെമ്പ ക്കല് ആ ചേമ്പ് ആ
നമ്മള് പറമ്പില്ണ്ടല്ല വേറൊന്ന് നമ്മള് ഉണ്ടാക്ക്ണ ഒരു ചേമ്പേ അത് വേറെ ചേമ്പ്ത്ത്ട്ക്ക്ണതേ
അത് ചേമ്പിന്റെ വിത്ത് നമ്മള് പർച് പച്ച പച്ചന്നിണ ചേമ്പ്
ആഹ് കുയ്ച്ചിട്ണ ആ ആഹ അത് ഉണ്ടാക്കൂ അതിപ്പോ കൊറെ ആയിട്ട് ഇണ്ടാക്കലില്ല
ങ്ങള് പർഞ്ഞെ പടോളം മൊള്ക്കിണ അല്ലേ
ഇത് വെളിത്താളാ അങ്ങനെണ്ടല്ലേ ആ അതന്നെ വെളിത്താളാ
അത് ങ്ങട്ട് പർച്ച് ഞങ്ങള് ങ്ങട്ട് പാട്ത്ത് ഇവടെക്കെ അതാ തൊടൂലൊക്കെ വിടക്ക തൊടൂല അതാ വെറുതെ ണ്ടായത് അങ്ങനെ ഞങ്ങള് അരിഞ്ഞു കൊടുന്നിട്ടാണ്ട് അതൂ താളുംകൂടെണ്ട് ഇല്ലെങ്കി അതും ചെറുപയറും കൂടെ വേവിക്കും ഇന്നിട്ട്ട് ഒന്നാണ് തൂമിക്കും അപ്പൊ കറിയൊന്നും മാണ്ട
ആഹ്
അത് കറിയൊന്നും വേണ്ടാന്ന് അത് മാത്രൊന്ന് ആ താളും ലേസം ചെറുപയറും കുക്കറിട്ട് വിസിലടിപ്പിച്ചിട്ടൊന്ന് തൂമിച്ച്ക്കാൻ വറ്റൽ മൊളകും
ആഹ് ചീരുള്ളിയിലും അതൊക്കെട്ട്കാട്ട് ആ തൂമിച്ചാന്റെ രസണ്ടാവും ഉം അതേ അങ്ങനെ തന്നെ ഇവിടെ ചക്കക്കുര ഇട്ടേക്കണത് ഉം ഇവല് ചക്കക്കുരു ഇട്ട്
ആഹ്
രസണ്ട് നിക്ക് അങ്ങനതൊന്നും പറ്റൂല്ല പിന്നെ ണ്ടാക്കി തിന്ന് നോക്കിയപ്പോ രസണ്ട് അത് പിന്നെ അങ്ങനാണ്ട് തിന്ന് ഇന്നലെ അങ്ങനാണ്ട് അതിന്റെ മുന്നേ ഒരിസം ഇതേമാരി എടുത്തോണ്ട്ങ്ങാണ്ട് ണ്ടാക്കി ഇന്നലെ പിന്നെ മ്മണ്ട് കൊടുന്ന്ട്ക്ക്ന് ന്നിട്ട് പിന്നെ അവള്താക്കി ണ്ടാക്കി പിന്നെ വൈനേരത്തിന് പിന്നെ ചക്ക കൂട്ടാൻ ണ്ടാക്കി ചക്ക ഇന്റെയോക്ക് ഞാൻ പോയിനി ഞായറായ്ച്ച വൈകുന്നേരം ഞായറായ്ച്ച സ്കൂള്ക്ക് വന്ന ചെലപ്പോ എന്തെങ്കിലും കടി ണ്ടേൽ ഇണ്ടെങ്കി കൊടുക്കും അല്ലെങ്കില് പാല് ണ്ടാവും പാല്ണ്ടെങ്കില് ആാട്ള്ളല്ലേ അപ്പൊ കൊറച്ച് ചെലപ്പപ്പോ കൊറച്ച് പാല്ണ്ടാവും അപ്പൊ ആ പാല് കൊടുക്കും പിന്നെ മാപ്പള എന്തേയ്യും ഇവിടുന്ന് വൈകുന്നരാണ്ട് പോയാല് അവടെ സ്നേഹീതന്റെ ഒരു കട ഇണ്ട് പൊരി ഈ പൊരിക്കടി ഇള്ള കടേണ് അപ്പൊ ചെലപ്പോ ഇങ്ങനെ അവടെ വെറുതെ വർത്തനം പറഞ്ഞിരിക്കും ഒക്കെ കയിഞ്ഞ് ലാസ്റ്റ് കട പുട്ടോളം കമ്പിനി അടിച്ചി ക്കണാണ് ഇബാടെ പെരേല് ഇരിക്കലില്ല അപ്പവ്ട കെടക്കണോട് എന്തെയ്യും ന്നിട്ടാ ആ മരിബ് ബാങ്ക് കൊടുക്കാൻ നേരത്ത്ട്ട് പോവും അപ്പൊ കടപൂട്ടാ അങ്ങനെ രണ്ടാളും കൂടി കമ്പനി അടിച്ച്ങ്ങാണ്ട് അങ്ങനെ ഇരിക്കും അപ്പൊ ബാക്കി ഇണ്ടാവും പൊരിക്കടി എന്തേലും ഇണ്ടെന്ന്ണ്ടെങ്കില് അത് കൊടുത്തയക്കും അപ്പൊ ആ ഞങ്ങളൊക്കെ ഒർങ്ങി പത്തരാവേണ് കുട്ട്യേളൊക്കെ ഒറങ്ങിക്കൊ ഞങ്ങള് ഇണ്ടാ അപ്പൊ ഞങ്ങളെന്തായു കുട്ട്യേൾക്ക് ഇഞ് വൈകുന്നേരം കൊടുക്കണ്ടാ വിചാരിച്ച്കാണ്ട് ഞങ്ങള് എടുക്കൂല ചെലപ്പോ അത്ണ്ട്ന്ന്ണ്ടെങ്കി അത് കൊടുക്കും ഇന്നലെ പിന്നെ ചക്ക കൂട്ടാൻ ഇണ്ടാക്കി ചക്ക കൂട്ടാന് അപ്പം മധുരം വെച്ചക്കണ് കൊറച്ച് ച ക്ക അങ്ങനെ ഇവർക്ക് പോവേം വേണം അങ്ങനെ പിന്നെ അത് തിന്നാ നേരം വൈകി പിന്നെ രാത്രി ഞങ്ങ ചോർന്നണ സമയത്ത് ഉമ്മണ്ട് കൊറച്ചെടുത്ത് തിന്നണ് മധരം വെച്ചിട്ട് വല്യ രസം പോരാ
ആഹ് മധരം വെച്ച ഒരു രസം ഉണ്ടാവൂല അത്
ആഹ് കട് കിട്ട്കാണ്ട് ഇണ്ടാക്കൂലെ അങ്ങനെ അതിന് മുന്നേ ന്നലെ ഞാൻ എന്തേത് തേങ്ങൊക്കെ അരച്ച് കാണ്ട് ആഹ് മിഞാന്ന് തേങ്ങൊക്കെ അരച്ചിങ്ങാന് നല്ലീരൊക്കെ ഇട്ട് തേങ്ങ അരക്കല്ലോ ഇങ്ങള് അങ്ങനെ ഇണ്ടാക്കലിണ്ടാ
അഹ് ഏ ഞങ്ങണ്ടാക്കലിണ്ട് ചക്ക ചക്ക കൂട്ടാന് ഞങ്ങണ്ടാലണ്ട് ഉം ചിരുള്ളീം മൊളകും മൊളകും ചി ചീരുള്ളിയ ഒരു അല്ലി വെളുത്തുള്ളിയും വേപ്പിന്റെല ഒക്ക അരച്ച്
ആഹ് അതെ അയിന് ഉം അത് തേങ്ങ അരച്ചു വരഞ്ഞിട്ട് ചോറ്റിയിട്ട് അലേ പ ആഹ പച്ചേക്ക് തിന്നാൻ തന്നെ എന്ത്‌ രസം കഞ്ഞീക്ക് അത്ണ്ടാക്കി അത് മിഞാന്ന് ഇണ്ടാക്കി ഇല്ല അതിന്റെ ഫോണ് മല് ഇല്ലല്ല ഒറങ്ങീട്ടില്ല ഞാന് വൈഫൈ ഇട്ടോട്ത്ത്കാണ്ട് പയൊരു കേടന്നൊരു ഫോണ് ണ്ടേനി അപ്പ അയിന് വാപ്പ നന്നാക്കി കൊടുന്നി ഈ ഫോണിനിങ്ങനെ രണ്ടാളും വരും ഇന്റെ ഫോണ് അങ്ങനെ ഇത് കേടന്നിനി ഇത് കേടന്ന് ഓഫ് ആവും ഇങ്ങനെ ഓണക്കുമ്പോ ഓഫ് ഓഫ് ആവും ഓൺ ആകും ഓഫ് ആവും അങ്ങനെ ആയിട്ട് നന്നാക്കി. പിന്നെ ഇത് അപ്പോ അതില് അതും നന്നാക്കി, എന്നിട്ട് അതിൽ അവനിക്കിട്ടൊടുക്കും. ഇതും അവന്റെ ഫോണാണ് ചോണാണ് ചോണാണ് പറഞ്ഞടുക്കും എന്ന അതില് അപ്പ അവനിക്ക് ഞാൻ വൈഫൈ ഒക്കെ എടുത്തൊടുത്ത്ക്കാണ്ട് ഓനതാ അവിടെത്തെത്തിട്ട ഇന്റെ മേത്ത്ന്ന് ഒഴിവാകണ്ടേ ഓരോന്ന് പറഞ്ഞ് കുറുമ്പാട്ട അതണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞുക്കാണ്ട് അങ്ങനെ ഏതായാലും അഹ ഫോണ് കിട്ടിട്ട് തൽക്കാലം ഒന്ന് മിണ്ടാതെ അവിടെ ഇരിക്ക് പറഞ്ഞ് അങ്ങനെ ഇട്ട് ഇന്നലെ പൂരി ഉണ്ടാക്കിനി രാത്രി
ഉം
അപ്പോ അവൻ എന്ത് കൊറെ പരത്തി തന്നു അപ്പോ ഇന്ന് അപ്പോ ഞാൻ പപ്പടം പൊരിക്കാണ് പറഞ്ഞപ്പോ അവന് എന്തയ്യും പ്രസ്സ്മൽ അമർത്തി തരുവോ. ഞാനിത് എണ്ണക്കിടും അങ്ങനെ ഇന്ന് നേരത്തെ തന്നെ വന്നിക്കണ് ഇമ്മച്ചിയെ പ്പം ഞാൻ കുളിയും കഴിഞ്ഞണ്ട് കേറി വന്നപ്പോ മൻസനൊരു പാത്തൊന്ന് ഇരി ക്കാ കെടുക്കല്ലാച്ചിട്ട് വന്ന കയ്യും കാലും കടഞ്ഞിട്ട് നമ്മുക്ക് അങ്ങട്ടും ഇങ്ങട്ടും വല്യ പണി ഇല്ല.
നമുക്ക് കുറച്ചേരം റസ്റ്റ് എടുത്തില്ലെങ്കിൽ ഭയങ്കര പാട ഇൻക്കൊക്കെ അങ്ങനെ തന്നെണ് കൊറച്ചേരം ഉള്ള പണിയൊക്കെ വേണ്ട് എടുത്ത് രാ ത്രി റൂമ്ക്കണ്ട് കടന്നാൽ ആഹ രണ്ട് രണ്ട് കാ
ആഹ് കടഞ്ഞിട്ട് നിക്കാൻ പറ്റോ. ആഹ അങ്ങനെ അപ്പം അവൻ വന്നിക്ക് നമ്മള് ബപ്പടം പൊരി ക്കാ പറഞ്ഞിക്കാണ്ട് ഞാൻ പറഞ്ഞ് മുണ്ടാതെ അവിടെ കെടന്നോ. ഇമ്മള്ണ്ടല്ലോ പണിയൊന്നായിട്ട് നമ്മുക്ക് ഭാരല്ല ആഹ് ഭാരള്ള പണിയല്ലേ നമക്ക് അടുക്കളേല് പക്ഷെ നമുക്ക് അങ്ങട്ടും ഇങ്ങോട്ടും നിന്ന് തിരിഞ്ഞിട്ടാ നമുക്ക് കയ്യിലും കാലിലും ഭയര കടച്ചി ച്ചിലാ കാല് ഇങ്ങട്ട് നേരം മറിച്മ്പോ തൊടക്കലും തിരുമ്പലും ഒന്നും കഴിഞ്ഞിലെങ്കി ആഹ കടച്ചില് വരൂല്ല. ഈ അടുക്കളേല് കടന്ന് തിരിഞ്ഞാ കാണാ ന്നട്ട് കാല് കടയണ് മുട്ടായിട്ടങ്ങ് കരച്ചിലാ അപ്പൊ ഒന്ന് കൊറച്ചേരം ഉം കൊറച്ചേ, രം നമ്മള് റസ്റ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ മാറാൻ എല്ലാർക്കും ഉണ്ട് മറ്റേ പിന്നെ ഞങ്ങള് വന്ന് ഒറങ്ങീലേലും വേണ്ടില്ല. ഒന്ന് ഫോണെയിറ്റ് ഒന്ന് നമ്മള് ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് തന്നെ കിടക്കാ ഇരിക്കാ അത് ചെയ്താത്തന്ന നമുക്കൊരു ആശ്വാസംല്ലേ
ഇനിയിപ്പോ എപ്പളാ ചോറ് വെയ്ക്കാ ങ്ങള്
ക്ക് ഇഞ്ഞ്പ്പത് അവള് മോളാ ചോറൊക്കെ കൊട്ത്തെ ഇഞ്ഞ് മര്ന്ന്പ്പോ ഇട്ത്തൊട്ത്തത് ഇഞ്ഞ്പ്പോ ഇന്നെ വിളിക്കും ചോറ്ന്നാന് ഇഞ്ഞ്പ്പതന്നെ ഇന്നലെ അസറാങ്ക് കൊടുക്കുമ്പളാണ് ചോറ്ന്ന്ണത്.
അതെന്താ ഇത്ര നേരം
ഓരോ കാര്യത്തിന്ങ്ങനെ നിന്ന് നേരം എങ്ങനേന്ന് അറീല ടോ നേരാണ്ട് വൈകി. പിന്നെ ഇവല് ചക്കമ്മേ നിന്ന് ഇവല് രണ്ടാളും കൂടി ഇമ്മിം നാത്തൂനൂടിം ചക്കീം ഇമ്മ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ്ക്ക്ണ്. ചെലപ്പം അങ്ങനെത്തെന്നെ ഇമ്മ ഇന്നലെ നേരത്തെ തിന്ന്ക്ക്ണ് എന്നാ വിളിക്കാട്ടോ എടീ ഇപ്പൊ വിളിക്കാട്ടോ